ആഹ്, കേക്ക്ണില്ലേ?
ആഹ്, കേക്ക്ണ്ട്. എന്തൊക്കെ വർത്താനം.
സുഖം ന്തന്നെ, അങ്ങനെ പോണ്.
ഉം, ചായ കുടിച്ചോ?
ചായ കുട്ച്ചു.
എന്താ സ്പെഷ്യല് ഈവനിങ്ങിന് ഈവനിങ്ങിന് എന്താ സ്പെഷ്യല്.
സ്പെഷ്യല് പ്രത്യേകിച്ചൊന്നും ഇല്ല.
അയ് ശെ
ആഹ് സാധാരണ എന്തെലുംക്കെ കൊണ്ടരലുണ്ട് ഇന്ന് കൊട്ന്നിട്ടില്ല.
സ്നാക്സ് കൊണ്ടുവോ.
ആഹ്, പൊറത്തുന്ന് ചെലപ്പോ എണ്ണക്കടികള്. ചെലപ്പോ.
ഏ, ഹസ്ബൻഡോ?
ആഹ്.
ആഹ്, ശരി.
പിന്നെ ന്തൊക്കെ? ചിക്കമാട്ടായികള് ആഹ് ഏഹ്
ഉച്ചക്കൊന്നുംല്ല സാധാരണ ചോറൂം കറിയന്നെ. മയണ്ടോ, വിടെ?
ഇന്ന് കൊറവുണ്ട്.
ആഹ്, പെയ്തീന്നാ.
ഇല്ല, ഇല്ല, ഇന്നലെ ങ്ങനെ രാവിലെ ക്കെ പാറീനു രാത്രിയില്.
ഏ പിന്നെ എന്താ കുക്കിംഗ് ഒക്കെ ചെയ്യുവോ കുക്കിംഗ് ഒക്കെ ചെയ്യുവോ
ആ കുറച്ച് ആവശ്യത്തിന്
ക്കണ്ടാക്കും
അത്യാവശ്യമൊക്കെ കുറച്ചൊക്കെ
അ അ അ അ പിന്നെ എത്ര മക്കളാ? മക്കളൊക്കെ ഉണ്ടോ? മം
നിങ്ങൾക്കോ
രണ്ടെണ്ണം
മ് എന്താ സ്പെഷ്യൽ ആയിട്ട് എന്തേലുമൊക്കെ ഉണ്ടാ അതോ ഫുഡ്‌ ഐറ്റംസോ ഏ
മം പിന്നെ എപ്പളങ്കിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കും മിനിഞ്ഞാന്ന് പഴംപൊരി
നിങ്ങള് എന്താെന്നാലോ പൊങ്ങിയൊക്കെ വന്നോ?
ഏ ആ പൊങ്ങൂല എനിക്ക് അങ്ങനെ പൊങ്ങണ് ഇഷ്ടല്ല നമ്മള് സാധാ വീട്ടിലെ മാവ് കുഴ ഉണ്ടാക്കുന്നതേ അപ്പസോഡേം
ഏ ഞാനേ കഴിഞ്ഞ കോറി ശർക്കര ഒഴിച്ചു
എന്ത്
മാവ് മ നിങ്ങൾ പഞ്ചായ കഴിഞ്ഞ കുറി വെറുതെ ശർക്കര ഒഴിച്ചാണ്ട് ഈ ഞമ്മള് വള്ളം
ആ എന്നിട്ടോ
കളർ ചേഞ്ച്‌ ഉണ്ട്. നല്ല മധുരം ഉണ്ട് വല്ലെ മാങ്ങാതോല് ഇത്പോലെ
ആ എന്ത് ഒണങ്ങിന്നു
എന്താവോ
ഉം പിന്നെ എന്തേ ഏ ഈ പൊങ്ങി വരൻ എന്തെങ്കിലുമൊക്കെ കൂട്ടുവോ
സാധാരണ എന്താ മൈദെയും കുറച്ച് അരിപ്പൊടിയും കുറച്ച് കടലമാവ് തുള്ളി അപ്പസോടയും ഏലക്കായിൻറെ പൊടിക്കെ ഇടല് നെട്ട് പഞ്ചാര ഇട്ട് വെള്ളം വന്നും ബൈക്ക് കുറച്ച് ചീസ്റ്റുടും ഈസ്റ്റ് ഇട്ട് കുറച്ച നേരം കഴിഞ്ഞൊരു ഒരു കുറച്ചരു ഒരു പൊ പന്ത്രണ്ടാവും ഒരു സീർത്ത് ഇങ്ങനെ വരുല്ലോ അങ്ങനെ ഉണ്ടാവുള്ളല്ലോ എന്നിട്ട് ശർക്കര ഒരുക്കിയത് ആയിട്ടേ ശർക്കര ആയത്കൊണ്ടായിരിക്കാരം ഉണങ്ങിയ തോല് പോലെ ആയത്
ജ്ജുമന്തൊക്കെ ഇടുന്നോണ്ട് ചിലപ്പോമേ ചൗരേ സാധനങ്ങളും
ആ അതായിരിക്കാം ഇഷാർ ആക്കാര എണീക്കൊ ഒന്നും യീസ്റ്റ് ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ
ആ പുളിപ്പിക്കണ പുളിപ്പിക്ക് ന സാധനല്ലേ ഈസ് പൊങ്ങി വരാനൊക്കെ
നമ്മൾ പീടീന്ന് വാങ്ങണ നല്ല പതയുണ്ടാവും ഒരു പുളിയുണ്ടാവല്ലേ ചെറിയ
ടല്ല പൊങ്ങി വരണത്
അവിടെ ഉമ്മയും വീട്ടില് ഉമ്മ ഉണ്ടാക്കിയല്ലോ നല്ല രസമുണ്ടാവല്ണ്ട് പൊങ്ങി വരല്ണ്ട്
ങ്ങക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ കയ്
ആഹ അതന്നെ ഞാൻപ്പൊ ഇന്ന് ഇണ്ടാക്കണം വിചാരിച്ചന് പിന്നെ അങ്ങനെ മടി അപ്പൊന്ന് രാത്രി ഫുഡ് കയ്യക്കാൻ പോവാന്ന് പറഞ്ഞ പുറത്തേ അപ്പൊ പിന്നെ അയലാറ മടിയാ ടൈ ഇപ്പൊ ഞ് ഇതൊക്കെ ഉണ്ടാക്കിസ് ചർ ആ ചാരക്ക രാത്രിപോ
ആ ആ പിന്നെ സ്കൂളൊക്കെ തുറക്കാനായല്ലോ ലെ
ആഹ് ഇങ്ങള് കുട്ടിക്കില്ലൊക്കെ വാങ്ങിയോ ഓന് ഇപ്രാവശ്യം ൽ കെ ജി ചേർത്തി
മ്മ് സാധനങ്ങളൊക്കെ വാങ്ങിയോ
ഇല്ല വാങ്ങണം
മ്മ് ഇവിടെയും വാങ്ങിട്ടില്ലാ വാ
ഉം കു തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള ബാഗും കോടൊയൊക്കെ വാങ്ങണം നോട്ട്സ്തക്കൊക്കെ പിന്നെ ഓളെ എൽ കെ ജിന്ന് സ്കൂളിന്നന്നെ കിട്ടീണ് അഞ്ച് ടെക്സ്റ്റ് ബുക്കും നാല് നോട്ട് ബുക്കൊക്കെ
ത്തുകണ്ടാ
ഇതുവരെ കൊടുത്തിട്ടില്ല ഞ് കൊടുക്കേണ്ടി വരേയ്
അല്ല ടെക്സ്റ്റിനൊക്കെ ടെക്സ്റ്റിനും യൂണിഫോമിനും ഒക്കെ വേണല്ലോ ബുക്ക്
അതിന് വാണ്ടേരും പക്ഷേ
ആ ആ അല്ല എങ്ങനെ ഗവൺ ഗവൺമെന്റിന്റെ കീഴില്ള്ള
അല്ല അല്ലല്ല അനി എൽ കെ ജി യു കെ ജി അധികം പൈസ കൊടുത്താണ്ട് തന്നെല്ലേ എവിടെ ഇവിടെയാണെകിൽ
ആണ് ഞങ്ങൾക്കൊക്കെ മൂവായിരത്തഞ്ഞൂറണ് കൊല്ലം അഞ്ഞൂറ് കൂടുണുണ്ടോ അറിയില്ല
ഏ ഇവിടെചേരാനായിരം മാസ മാസം
ആ ആആ മൊത്തം എത്ര ഉം ഞങ്ങക്ക് മൂവായിരത്തഞ്ഞൂറ് ആണ് ഇനിയിപ്പോ ആ നാലാവോ അറിയില്ല
ഏ ശരി ഓരോ സ്കൂള ഇപ്പ എന്റെ ഫ്രണ്ടിന്റെ ന്റെ മോനചേർത്തിയ മഞ്ചേരി ഇഖറായിൽ ആണ്. ഖദീജീല് അപ്പം അവള് ഓളെ വീടിന്റെ അടുത്തു ആണ് അപ്പം അവിടെ ചേർ
അ എന്താ ചേർത്താ മാത്രം അങ്ങനാ പിന്നെ വേറെ.
ഇനിമാണെങ്കി ഒരു കൊലത്തിന് ഇല്ല മൊത്തത്തി ഇല്ലാതാണാവോ പതിനഞ്ച് അറിയില്ല വേറെണ്ട്ന്ന് പറഞ്ഞു. ഫീസ് ബുക്ക് ഖതിജന്ന് വലിയ ഹൈ ലെവൽ സ്കൂളണ്
ഏ അറിയില്ല ഞാൻ പിന്നെ ഞങ്ങള് ഇവിടുത്തെ പ്രൈവറ്റില് പോണ്ടാന്ന് വെച്ചിട്ട് ഗവൺമെന്റി തന്നെ ഡ
എന്റെ ഹസ്ബന്റിന് തീരെ താല്പര്യ ഇല്ല പ്രൈവറ്റ് പിന്നെ ഞങ്ങളവിടെ മദ്രസിന്റെ കിഴിയല്ലെയൊക്കെ ഉണ്ടാവില്ലേ എൽകെജി യുകെജി അങ്ങനത്താണ് അങ്ങനത്ത്പോലെത സ്കൂൾയാണ് മദ്രസ കഴിഞ്ഞിട്ടാണ് അവിടെ എൽകെജി യുകെജി അവിടെ മദ്ര അറബി ഒക്കെ പഠിപ്പി
ആഹ ആഹ പിന്നെ വേറെ എന്തൊക്കെ. ആഹ് പിന്നെ ഹലോ
ആ റേഞ്ച് പോകുന്നുണ്ടോ ഇടക്ക്
ആഹ ആഹ പിന്ന ഞാനോ ഏയ് ഞാ
നിയ്യ് ഹൗസ് വൈഫ
ആഹ് അതന്നെ ഒരു വർക്കല്ലേ അവന്റെ മൂ
ഉം
എല്ലാ വർക്കിനേം കാട്ടി വലിയ വർക്കാണത് ഞാന് പ്ലസ് ടു അത് കഴിഞ്ഞിട്ട് ഒരു ഒന്ന് ര മൂന്ന് മാസം പാരാമെഡിക്കലിന് പോയിന്ന് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല
പ്രഗ്നന്റ് ആയോ
പിന്നെ കല്യാണ വരെ ഒന്ന് കുറച്ച് അറബിക് കോളേജിലും പോയി എല്ല ഇതപ്പ ഒന്ന് നോക്കീക്കണേ എവിടെ എത്തീട്ടില്ലന്നുള്ളൂ
ആഹ
മറ്റേത് കംപ്ലീറ്റ് ആക്കാൻ പറ്റയിണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ജോലി ഇണ്ട് അത് ഞങ്ങള അവിന്ന് കൊറച്ച് ലോങ്ങ ആണ് ന്റെ വീട് ഏഹ് വേങ്ങര ആയിനു അപ്പൊ ഉം എൻ താണയ അവിടുന്ന് ചേളാരി അറിയും ചേളാരിയന്ന് ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങോട്ട് പോവാൻ ബുദ്ധിമുട്ടായി ആ അങ്ങനെ പിന്നെ ബസ്സ് കിട്ടി ട്ടായിക സീട്ടി കുട്ടികളെ കാണുമ്പോഴൊക്കെ ചെലോൽക്ക് ഒരു ഇതാണല്ലോ ആ അങ്ങനൊക്കെ ഇണ്ടായപ്പോ പിന്നെ ആ അങ്ങനെയൊക്കെണ്ടായപ്പോ പിന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നീട്ട് പിന്നെ പോയില്ല പിന്നെ പെട്ടെന്ന തന്നെ ഒരു ആറു മാസ ഇതിന്റുള്ളിൽ നിന്ന കല്യാണോം റെഡിയായി ഞാനാ അത് കഴ്കിട്ടതാ ഒന്നുല്ല്യ വീട്ട് ജോലി കുട്ടിയാളെ
ആഹ അല്ലെങ്കി ഇപ്പൊ അവരൊക്കെ വലുതായിട്ട് നോക്കാം വക്കാലോ
നോക്കാം പക്ഷെ ആ പഴയ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഞമ്മൾ ഇങ്ങനെ പോകുമ്പോ കുട്ടികളെ പഠിപ്പിക്കാള്ളതും
ആ ശരിയാ ഞാനിപ്പ അങ്ങനെ വിചാരിച്ചു ഇനിയിപ്പ ഞാൻ സ്കൂൾക്കൊക്കെ ഫോമെന്റോ ഞാൻ ഇപ്പം പി ജി ചെയ്തൊണ്ട്ക്കാണ് ഡിസ്റ്റൻസ് ആയിട്ട് ഡിസ്റ്റൻസ് ആണ് ഇനിപ്പോ ഞാൻ ബി എഡിന് ചേരണന്നുണ്ട് ലറായിട്ട് അപ്പൊ എന്റെത്ത് എയ്ത്തും വായനയും ഇനി ഓൻ്റേ പഠിപ്പിനെ ബാധിക്കും പോകുന്നൊെരു
അത് അതാ അത് ബുദ്ധിമുട്ടാണ് ഞമ്മൾക്ക് ഇതാകുമ്പോ ഓല അ ബാധിക്കും പിന്നെ വേറെ ആരെങ്കിലൊക്കെ പഠിപ്പും പപ്പിച്ച് കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കില് ഉം അല്ല പിന്നെ ഈ പ്രൈവറ്റ് ചില പ്രൈവറ്റ് സ്കൂളിൽ നമ്മള് ചേർത്തിയാല് നമ്മള് പൈസ കൊടുക്കണീന ഓൽപറയണാണല്ലോ വീട്ട പിന്നൊന്നും പഠിപ്പിച്ച് കൊടുക്കണ്ടന്നൊക്കെ
അ ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ ഇവര് നല്ലോന്ന നോക്കും
ആഹ ഇവിടെ ഇപ്പ ഞങ്ങളെ അളാപ്പാന്റെ മോള്ണ്ട് ഓള മോള് ഇതേപോലെ ആ പിനായിരം ഉറുപ്പ്യാണ് ഒരു കൊല്ലത്തില് ഓള കുട്ടിക്ക് ഏഹ പെരിനൊന്നും പഠിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യല്ല
പെരിനൊന്നും ചെയ്യണ്ട അപ്പൊ രണ്ടു മാസ ഈ മാ ഇപ്പൊ വെക്കേഷൻ ഉണ്ടല്ലോ വെക്കേഷന്ന് ഇത്ണ്ട് എന്താ പറ യ ട്യൂഷനല്ല നേരത്ത മ്മള് മ്മള് വെക്കേഷൻല് വർക്ക് കൊടുക്കുവല്ലേ അവധിക്കാലം ആ അതുണ്ട്
ഓ
ആഹ
അത് ശരി ഞാനിപ്പതന്നെ എന്തപ്പ ചെയ്യ പക്ഷെ ആഹ ശരി എന്നാ എന്ന ഓക്കെ